ആ കേൾക്ക്‌ണ്ട് നല്ല ക്ലിയർണ്ട് പറയൂ എന്താർഥാനം സു സുഖല്ലേ
സുഖാണ് അൽഹംദില്ല
പരമ സുഖാല്ലേ
ഏ
ങ്ങളെ ഇ ങ്ങളെ വീടിന്റെ അടുത്ത് ത്താണോ ങ്ങളെ ഇപ്പ ഇപ്പൊ കയറ്റ്ണ വീടും
ത്ത് അത്താ മോളെ വാങ്ങി കൂട്ടിയതന്നേണ് അല്ലാതെ അത അന്നത്തെ കാല ത്ത് വാങ്യൊണ്ട് അതെങ്കിൽ അത്ണ്ടായി ങ്കി അതുണ്ടാവൂല അന്ന് ഞാൻതേപോലെ ഞാൻ എന്റെ ഒരു കുട്ടിള്ളന്ന് തന്നെ ഞാൻ പറയൂ ടൊ നെന്ത് നമ്മുക്ക് പരത്തി ഇപ്പ നോക്ക ഇന്നോട് അറിയുർന്ന് എളച്ചില്ലല്ലല്ല എളച്ചി വന്നിട്ട് ന്റെ കല്ല്യാണം കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്ന്
അന്നൊക്കെ നോക്കിക്കണെങ്കിൽ ഇന്ന് ക്ക ങ്ങള്
അത്‌ ഉണ്ടാവോന്ന് പക്ഷേ അത് ഇല്ല്യ ഇബ്ട്ത്തെ ഈ നാല് പെൺകുട്ട്യാളൊ തായണീെ ജർ ആഹ് ആങ്ങള അപ്പൊ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ വല തലയിലായി
ആഹ് അങ്ങനെല്ലെ
അപ്പൊ പിന്നെ ഇപ്പൊന്നും ജോലിക്ക് പോണ ആളല്ലേ ഈ കൃഷിയൊക്കെ ങ്ങനെ നോക്കി നടന്നിട്ട്
ആഹ് നിങ്ങള് പെരിന്തൽമണ്ണ ഇല്ല ആൾക്ക് വിളിച്ചറഞ്ഞിട്ട് ഏ പരിചയല്ലാത്ത ആളാ
ആഹ്
ആഹ് വ തന പറഞ്ഞോ
ഏഹ് അതാ ഫസീലാന്റെ അനിയത്തിയ അനിയത്തി നജുമ
പേര് പറയണ്ടാ പേര് പറയണ്ട മനസ്സിലായി ആളെ മനസ്സിലായി പേര് പറയണ്ടാ പേര് പറയാൻ പാടില്ല
ആഹ് എന്തോ ഒരു പേര് നഞ്ചിമല്ല
ആഹ് ഓളും ഓളും ഭയങ്കര വർത്താനല്ലേ
കാരണം
അള്ള അത് മറ്റോളും കമ്മിയൊന്നുല്ല ആ പുതിയ പെരീല് നല്ല റേഞ്ച് തോന്ന് തേതായാലും പോണ വജ്ജിലൊക്കെ റയിഞ്ച്ണ്ട്
ആഹ് ആ ആഹ് പിന്നെ ആ ഞാൻ ഒന്നോണ്ട് പോയോക്കട്ടെ ത്ത ഈ ടോറൊന്ന് നല്ലമ്പോലെ അട കോ നല്ലം കുറ്റിടി ഞാ ഒന്ന് പോയോക്കട്ടേച്ചിട്ടാണ് ആണ്ട് ഏ
വയറിങ്ങ് എവിടെ എത്തി പോയോക്കി
അല്ല കെയിഞ്ഞിക്ക്ണേ സംഭവം ഒരു ദിസ്ത്തെ പൈപ്പ്ടാനും കൂട ഓല്ന്ന് ഫുള്ളാക്കി അഞ്ചുമണി വരെ നിന്ന അറ്റിയാക്ക് ഞാന് ന്നിട്ട്ഓലോട് ഫോണ് കട്ടാക്കാ പറഞ്ഞു ഓല അഞ്ചതിയും ഏട്ത്തിയും ക്കു ഞാൻ വിൾച്ചീന്ന് കട്ടാകീറ്റേ പിന്നെ ഓല്. ഇതിലെപ്പളും നല്ല നായ്ക്കള്ണ്ടാവു
അഹ്ഹ് അപ്പൊ വാതിലചോയിലെ
വാതിൽ പോലെന്നും വെച്ചിട്ടില്ലല്ലോ വടെ
അതല്ലേ സാമളി നായ് കള് വരണേന് മറ്റേ വാതില് വെക്കൂല്ലോ അങ്ങനെ വെച്ച്
ആ അങ്ങനെ ഒരു ഡോറ് ബാക്കിക്ക് വെച്ചിക്കിണു പലകേക്കടിച്ച്
ആ അത് മുന് അത് ഫ്രണ്ട് അത് ബാക്കിലും മുന്നിലും വെക്കണ്ടിരും ന്നാ നായ് ക്കള് കേറൂലിനി
റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പൊക്കെട്ടിക്ക്ണ് ഞാനൊന്നു പോയോക്കട്ടെ എന്നാലും മോളെ അപ്പുറത്തുക്കൂടെ സിങ്കിന് വാർത്തിട്ടില്ലയേ
ആ
സ്ഥലത്തിൻറെ അവിടെ ആ ഓട്ടക്കൂടെയിട്ട് കേറി വന്നട്ടേ
ആ
റെ എങ്ങനോ
നിങ്ങള് ഈ മഴക്കാലത്ത് അവിടെ തൊരനിടലുണ്ടോ
ഞാൻ തോരൻ ഇട്ടിനു ഇപ്പക്കുറി ഇട്ടടില്ലൃ ഇവിടെ നായ്പ്പട കാരണം മൊളേ
ആ
കുറച്ച് കാലത്ത് എത്തില്ലൃ പിന്നെ അങ്ങനെയല്ലേ കുട്ടികളെ യൂണിഫോം ദറസിലത്തത്തൊന്നും വ്ടെ ഇടാൻ പറ്റൂല അവ് ഇങ്ങനെ എടുത്ത് തൊണ്ടരാൻ വരേണ്ടി വരും അതിനെക്കാട്ടി നല്ലത് അവിടെത്തന്നെടും പിന്നെ ബെഡ്ഷീറ്റ് പൊതപ്പ് പോതടി അങ്ങനത്തൊക്കെ കൊണ്ടുന്നിടാം ഏയ്കൂടെ കേറണുണ്ട് ന്നൊക്കെ ഞ്ഞ് ചാടീട്ട് നായ് പ്പം ചാടി കേറും
ഉം നിങ്ങൾക്ക് എത്രയെണ്മൂണ്ട് ചെയ്യാന് കോ
അന്ന് ഇങ്ങനെ പറഞ്ഞാ മനുഷ്യനടുത്ത് ഇതിനൊണ്ട് എന്താ മോളെ ന്റെ മോനെ ന്റെ മോനന്റെ തോന ചിക്കനൊക്കെ തൊടങ്ങീന്ന് മീൻ ഇല്ലാത്തൃല്ലേ റ്റ് കൗത്തുക്ക് ഇഷ്ടല്ല എന്നാലും അ അഞ്ചുരൂയോളം കൗ തൊറന്നുറിന്റെ നാത്തൂൻ കൊടുത്താച്ചി ഇവിടെ വേണ്ടന്ന് കൗത്ത് മാത്രം ഈ പ്ര ചിന്നക്കോട് പോുമ്പോൾ എന്നി് ഇന്ന ഇ പണി പണീട്ട് ചെക്കനക്ക്ല്ല ഇഷ്ടമാണ് അപ്പൊ ചെക്കൻോലക്ക് വരണംന്ന് പറഞ്ഞ അളേ ഒറ്റളള് കൂട്ടുംന്ന് അറിഞ് ചിലവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ അ കൂട്ടുന്ന്പറഞ്ഞപ്പ നല്ല ഫ്രൈ ഉണ്ടാക്കി കൊടുക്കും അ ഈ കുമ്പളം കറൻ ഇത് ഫ്രൈ ചെയ്യും അപ്പൊ ഇപ്പൊ ചെക്കന അത് ഒരു പാത്രം നിറച്ചെടുത്തിടന്നാന്ന് തിന്നുന്നു
നല്ല രസച്ച ഇഷ്ടമാണ് പോത്ത് കഷ്ണം
പിന്നെ ചെിലന്റെ അപ്പുമാർൊക്കെ അല്ല ഇഷ്ടം അപ്പൊ ഓരോരുത്തർക്ക് എട്ടിലോ അഞ്ചിലോ ഒക്കെ കൊണ്ട കൊടുക്കൂല്ലോ മാപ്പിള അവൾക്കത് കാരണം ഉ അതന്നെ അങ്ങനെത്തന്നെ എല്ല ഉുള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒഞ്ഞ അടുപ്പ ചോറ ഞ മോളപ്പെടന്ന് അവിടുന്ന് ഈ കോളപൂലിയൊക്കെ കഴിഞ്ഞി ഞൻ അവിടുന്ന് മുച്ച്ു വന്നിട്ട് ആ പണിക്കാർക്കുള്ള ചായ കൊടുത്തൊക്കെ കഴിിഞ് ചോറിന്റെ ചെമ്പട്ടി ഞാൻ പറഞ്ഞ ചോറ് വേച്ചിട്ട ഗ്യാസ് ആയിട്ട് ചോറൊന്നും വച്ചിട്ട ചെയ്യാം ചെമ്പട്ടി പോയിോക്കും ചെമ്പട്ടി പോയിോക്കുമ്പോ ഒരു കോ എന്ന അപ്പൊ ഞാൻ അങ്ങനെ ഞാന് ഒരു കോര് വറ്റല്ലോടെ തീ ഉടിപ്പിച്ച് അയിരൊക്കെട്ടപ്പ ഇളച്ചിണ്ട് നീച്ചു പോയി എന്ന അതിന് പറഞ്ഞൂട എന്ത് ഞാൻന്ന് പോവവാണന്നുള്ളത് അത അവിടെ കെടക്കുവാന് എന്താണ് ഇന്ന് പോണതു നാളെ മദർസില്ല
എന്നിട്ട് ചോറ് ഇട്ടിട്ടാ പോയത് പറഞ്ഞേ ചോറിട്ടിട്ടാണോ പോണത അറിഞ്ഞത്ച്ചാ
ഞാൻ ചോറൊക്ക കെ ഇട്ടാന്റെ സാധ ഓരക്ക പോു ഞാൻ പോകണം ഇപ്പ ഇവ ആദ്യംന്ന അറിയണെങ്ക നമുക്ക് ഇടേണ്ടേ അപ്പൊണ്ട ഇന്ന് കൊറച്ച ഇങ്ങ് ഓരിയച്ചി വെറുതപ്പ എന്തിതിന നാക പോ ഇങ്ങെക്കും ചോർ ഇല്ലല്ലോ ഇല്ലെങ്കിൽ ഞാൻ രാത്രിത് വേറെന്തങ്കും ചെയ്തിും
ആഹ നമ്മളച്ചക്ക മറ്റേ ആഹ അങ്ങനാട്ട്യം മന അതെ വെറുതെ അതൊരു പണി ഇളച്ചക്ക്ന്നും വ ുന്നോണവാണിയണല്ലോ
അ അത് ഇപ്പടുത്തരു കൊറത്തിയ കൊർത്തി പറയും ചെയ്തടൂ ഇവിടെ എന്തന്നറിയോ ആഹ നിന്നെ കണ്ടപ്പോ ഇന്നോട് അറിയണല്ലേ ഞാൻ അടങ്ങി നക്കപ്പ എന്താപ്പ ഇത്ര നല്ല ദുഃഖം എന്നും ദുഃഖ കാര്യത്തി തന്നെയണക്കെ പറ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ആ അത് വെറുതേനോ ഏറ്റന്ന അ ചോ കയ്യൊന്നും നോക്കണ്ട ക്ക് കയ്യോ കയ്യല്ല ാൻ കയ്യ നോക്കണ നീ ഞാൻ ഒരു പണിക്കര മുോള മുോളക് ആൾക്കാരെ കണ്ടങ്ങനെ പറയാൻ തോന്നുന്നു എല്ലാത്തും ഞാൻ കയ്യൊന്നും നോക്കൂലന്നന്നെ
ആഹ
അേ കൊടുത്തക്കണ ഒരുപാട് ഉപകാരം പക്ഷെ എന്ത് ചെയ്താലും കുറ്റേ കിട്ടലേ ഉള്ളു ഇാാരണ അനതാങ്ങനെ തന്നെള്ളു നമ്മളെന്ത് എന്ത ഉപകാരം ഒരുപാട് ഉപകാരം നാടിനും വീടിനൊക്കെ ചെയ്തിട്ട് ട്ടുണ്ട് പക്ഷെ പക്കത്തിന്ങ്ങക്കക്ക് കുറ്റയായി കിട്ടിയിട്ടുള്ളൂന്ന് പക്ഷെപ്പം ഉന്റെ അലച്ച ഇ് കയറിയ പിന്നട് ചിനോട്റിയാല്ല ഏ ഉം ആൾക്കെമത്തിയാ വമ്പത്തി ത്തിാണ് മൂത്തച്ച്ചിനൊക്കെ കടത്തി വെട്ടുംന്ന് പറഞ്ഞ മുത്തച്ചനൊക്കെ ആയിേ മൂത്തൊക്കി നല്ലാണ്ട് പറഞ്ഞ കൊടുത്ത് ആതല
ഉം എന്നഞ്ഞ് അടക്ക് ആറ മിനിറ്റായി ഒരു രണ്ട മൂന്ന മിനിറ്റ് കൂടി കഴിഞ്ഞ സമയവും
ഉത്
പടച്ച തമ്പൂരാനെ
അത ഞാൻ മറന്നോട പോക്കക്കിട്ടാത ആ പോയ കരെയ്യാ അത് ഇങ്ങനെ ഓൺലൈനിൽ ഇടെ കാണുമ്പോ വിളിക്കും തുകൊണ്ട്
ആ
ആ ഓത്തിന്ന ഉളസ്ക്കന അതാ ഓഫ് ആാക്കി ഇയ്യർക്കും
ആ കല്യാണംൊന്നും കഴഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ പിന്നെ വ
ഒലക്കയാണ് ഒലക്ക ഒലക്കയാണ് അവ രണ്ട് കുട്ടികളൊക്കെ ഇണ്ട് തോന്നന്ന് അങ്ങനെ എന്തോ ന്യൂസ ഞൻ കേട്ട് ആര എന്നോട് പറഞ്ഞതേ പോലെ
ഇ പൊണ്ുങ്ങളാ രണ പി ഇടെ
ആ
ഓരോര ഓരോ ഒരാൾ
നെട്ടിന്റെ അപ്പൊ ഞങ്ങളെ അയൽവാസികള ഒക്ക ഉണ്ടായിന്നോടോ ത്ത്ട്ടാ കുട്യോളെ സ്ക്കൂൾക്ക് കൊണ്ടാക്കാൻ മടി ക്ക് സ്കൂൾ വണ്ടിക്ക് ആക്കൻ വ ആ പോ ഓലെ മൂന്ന്ന്നന്നെ പറ ന്നെഎന്തന്ന്റിയോ ആളെ വെറും സർക്കീറ്റടിൻ്റെ ആൾക്കാ ആളാണ് വെറും യാത്ര ഇങ്ങനെ പോണം പോണം പോണം എന്ന ചി ചിന്ത മാത്രള്ളൂ സരിയന്നെ മാപ്പള ഇന്ന് ണ്ട് വെ പണി കയ്ഞ്ഞിട്ട് വരാ പോവാ ഇഞ്ഞും പണി കയിഞ്ഞിണ്ട് വരാ പോവ അതന്നെ
ടിക്കണോണ്
ഏ
അങ്ങാടീകാണോ പോണ്
അഹ് ഇങ്ങനെ പോവും ഓരോ വൈക്ക്
ഉം
പോണ ആൾക്ക് ആൾക്കാകെ
അത്ങ്ങള് പോയാലേ ഇങ്ങക്ക് മൻ സിലായ്ക്കോളൂ ആ പോകോളല്ലേ സുഖിച്ചൊള്ളൂ
ആഹ്
ഇത്പ്പങ്ങള് ങ്ങനെ ഇണ്ടായിട്ട എല്ലത്തിതും ആക്കി കൊടുക്കാന്
പറയാണ്ട
അതെ ഇങ്ങള്
അത് അങ്ങനെക്കൻ അങ്ങനെ തന്നേന്ന് സംഭവം ഫുള്ള് ചെലവ് അമ്മളന്നെ ഏറ്റെട്ത്ത്ട്ടും പിന്നെ ഇന്റെ നാ ത്തൂമാരൊക്കെ ഇന്നോട് പറിം ഇങ്ങള് ഇങ്ങളങ്ങട്ട് കൊറച്ച് ഇജ്ജ് കണ്ണ്മ്പ്യോക്ക ഇജ്ജ് മുണ്ടായിരുന്നോക്കാ ഇജ്ജ് ഓനോട് പറഞ്ഞ് ഇജ്ജ് കൊണ്ടിരിക്കണ്ടല്ലോ അങ്ങനാക്കണ്ടല്ലോ ഇങ്ങനാക്കണ്ടല്ലോന്നാണ് ഇങ്ങനെ ഇൻ്റെ നാത്തൂന്മാരെയ് ഇങ്ങനെ പറഞ്ഞെ രും ദശ എറച്ചിം മീനും ട്ട അങ്ങൻത്ത സാധനം ഒക്കെ നമ്മളന്നേണ്
മ്
ക്ക് ആനേ എല്ലാ വെള്ളിയാഴ്ച്ചേം ബിരിയാണീം നെയ്ച്ചോറും ബെ തേങ്ങാ ചോറിന്റെ മാപ്പള ബീഫ്ന്റെ വ് പോത്തർ ക്കാൻ്റെ പണിക്ക് പോവുമ്പള് അപ്പളും നല്ല് ബീഫ് കൊണ്ട്രും അത്ണ്ടാവും ചിക്കൻ കടേന്ന് ചിക്കൻ മുട്ടോ കോല മുട്ടോ കോല മുട്ടൊക്കെ അല്ലം കൊട്ന്നാ അൽ എല്ലാവുംഅയൽവാസ്യോൾക്ക് കൊടുക്കലാണ് നാല് പൊറത്ത്ക്കും കൊടുക്കലാണ്
ഏതാലും അതൊക്കെ മനസിലായിക്കോളൂ
പ്പൊ എന്താ പണി എയ്യാ തോനെ കിട്ടിയില് ആർ കൊ ഒ പെങ്ങന്മാർക്കാണ്ട് കൊണ്ട് കൊടുക്കും അ പെങ്ങമ്മാരൊക്കെ പിന്നെ അമ്മക്ക് ക്ക് കൂട്ടനേണ്
ഉം
കുട്ടിയേക്ക്വടെ രണ്ട് വറ്റ് ചോറ് അ അരിച്ചൊക്ക
ഉം
ഇൻ്റെ ചെറുത് ഉണ്ട്ര കെടുന്നൊ റങ്ണ്
ഈ നേര്ത്തോ എത്ത ഈ നേരത്തൊകെ ഒറങ്ങണ്
ത്ത്അല്ല മോളേ ഞാനവിടെ കെടന്നപ്പോ നേരത്തെ അൻക്ക് ഫോൺ വി ൾച്ചു കെടന്നപ്പള് ഞാൻ മുണ്ടര്ത് ന്നർ ട്ടായക്ക കൊട് ത്തിലേ മുഠായിക്കൊക്ക തിന്നലയ്ഞ്ഞ് വന്നിട്ടേ ഇൻ്റെട്ത്ത് വന്നാണ്ട് കെട് ന്ന്ക്ണ് ഒർങ്ങീട്ട് ചായ യാൻ പണിക്കാർക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് ചോറിന് തീയുട്പ്പിച്ച് അയ്രിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ആ പണി ക്കാര ഒരാള് കുളി ക്ക്യാ ഒരാൾ കുളി കഴിഞ്ഞ് വന്ന് ചായുട്ച്ച് പ്പൊർ
ഇഞ്ഞ് നാളണ്ടോ പണിക്കാര്
പോയി
ഏ കഴിഞ്ഞോ ഇന്നത്തോട് കൂടി കഴിഞ്ഞോ
ആ ഓലത് കഴ്ഞ്ഞിക്കുണു തോന്നുണ് ഇല്ലട ഇഞ്ഞി ഇല്ലല്ലോ
ഏഹ് ഇനി ഇഞ് തേപ്പ് ണ്ടപ്പോ
ആ തേക്കാനെന്നെ മണലക്കെ എർക്കി മണൽ കിട്ടാഞ്ഞിട്ടേ നിന്നീനു മൊളേ നിന്ന് മണൽ എംസാൻറ് അയ്ട്ട്തേക്കണ്ടാച്ചിട്ട് മണലായിട്ടന്നെ തേ ക്കാച്ചിട്ടന്നെ മണൽ കിട്ട രാത്രി ഒരു മണിക്കും രണ്ടുമണിക്ക് ഒക്കെ കൊടുന്ന് എറക്കി തന്ന് ആ മണൽ എറക്കല് കൈഞ്ഞേന്റെ ഷം ആള് ഹോസ്പിറ്റലിൽ ആയിട്ടേ
ആ
നല്ലൊരു മാസല്ലേ
ഊം ഇന്നാ ശരി ഞാൻ വിളിച്ചട്ടോ ആ